ഹലോ
ഹലോ അവിട്ത്ത റേഞ്ചില്ലേ
ഹലോ
ആ കേക്ക കേൾക്കണില്ലേ
ആഹ് ഇപ്പ കേൾക്ക്ണ് കൊറെേ നേരായി ഹലോ ഹലോ എന്ന് കേ ഇല്ലേ കേക്കുന്നുണ്ടായിന്നുല്ല
ആ ആ ഞാൻ രാവിലെ
ആ കൊറെ നേരം ഞാൻ എന്ത് ഫോണ് കട്ടായിട്ടുല്ലന്നാ അവിടന്നും ശബ്തൊന്നും കേക്കണുല്ല ഉം ചായ കുടിച്ചോ
ചായ കുടിച്ചിട്ടില്ല കുട്ടികൾ പുറത്തൊക്കെ ഇറങ്ങിരിക്കണ് അവരന്നിട്ട് മഴ ഇല്ല എപ്പല്ല മഴ ട്ടാറിന്ന് അവര് വിളിച്ചിണ്ട്
എവിടെ മഴന്നെല്ലേന്നല്ലേ എപ്പഴാന്ന് തോർന്ന ഉം ചായൊക്കെന്താ കടിയൊക്കെ
എക്ക് അവൽലുണ്ട് അവൽ തേങ്ങെം പഞ്ചസാര ഇട്ട്
ആ മാക്ക് പറ്റിയ കടിയണല്ലോ
അതെ അവിടെ വിഷക്കെല്ലാ കൊറച്ചേരം
ഇപ്പൊ ഈ മഴ പെയ്തോക്കുമ്പോ ഇടക്കിടക്ക് എന്തെങ്കിലും ഇങ്ങനെ കഴിക്കണ ല്ലേ
ആഹ് കുട്ടി നമ്മക്കാട്ടി വിശപ്പ് കുട്ടിയക്കാ കുട്ടിളേ എന്തെങ്കിലുണ്ടോ എന്തെങ്കിലുണ്ടോ ചോയിച്ചു വരും
കുട്ടികൾക്ക് അതിനെകായും പറഞ്ഞ പോലെ ത് ചോറൊന്നുല്ല ആശ്യം എന്തെങ്കിലുക്കെ വേറളേ നിന്നാണ്ടേ ആഹ് ചായ കുടിച്ചിട്ടില്ലാ മക്കള് ഉറങ്ങി ഒരാള് നീച്ചു ഒരാള് ഉറങ്ങി നീ ചിട്ടില്ല കുടിച്ചിട്ടില്ല ചായ ഉമ് പിന്നെ ചായക്കെന്താ കടീന്ന്ങ്ങനെ ആലോയ്ച്ചിര്ക്കാ ഉം എന്തേലുണ്ടാക്കാനും ഉം ഇണ്ടാക്കണോ ഇണ്ടാക്കണ്ടേ വാങ്ങണോ വാങ്ങണ്ടേ എന്താന്നാലോയ്ച്ചിട്ടില്ലാ മോള് നീച്ചാ ഓൾക്ക് വാണ്ടിയെരും എന്തെങ്കിലും കടി ഓൾക്ക് ചായ ഒറപ്പ് വാണം അയിന്റെപ്പം കടിം വാണം
ആഹ്
അപ്പന്തായി ഓള് യു കെ ജി
ആഹ്‌
ഒറങ്ങിട്ടില്ലെങ്കി വിഷയല്ല ഒറങ്ങി പിന്നെ ഓൾക്ക് ചായ കടി
ആഹ് ആഹ് ഉം നാളെ സ്കൂള് ഇല്ലാത്തോണ്ട് കെടന്നൊറ്ങ്ങിയേതാക്കാരല്ലേ
ആഹ് അങ്ങനെ ഒറങ്ങലൊന്നുല്ലാ മറ്റോലൊക്കെ ഒറങ്ങിയാണ്ടപ്പളേ ആരും ഇല്ലല്ലേ അപ്പൊ അവടെ അങ്ങനെ ഞാനോരോരോ പ
ആഹ്
അപ്പൊ അവള് അങ്ങനെ ഒർ ങ്ങിപ്പോയി ഓരോന്ന് എടുത്ത് വെച്ചിട്ട് ഉം പിന്നെ ഇന്ന് പണിയളൊക്കഴിഞ്ഞോ രാത്രികത്തിന്ള്ള ഫു ഡക്കായോ
ആഹ് ഞങ്ങള് ഒന്നിച്ച് വെക്കലാണ് ഉച്ചക്ക്ള്ളതും രാത്രി ഒന്നിച്ച് വെക്കലാണ് പറയ് ആഹ് ഞങ്ങള് മാത്രോള്ളൂ ഹസ്ബൻഡും ഞാനും മ ഒന്നിച് അതെ അതെ ഉം ഇങ്ങള് കേൾക്ക്ണില്ല്യാ ഇങ്ങള് റേയ്ഞ്ച് ഇല്ലാത്തോട് ത്താ ഇനക്ക് മൂന്നാള്ണ്ട്
ഇപ്പ കേക്ക്ണ്ട് ഇപ്പൊ കൊഴപ്പൊന്നുല്ലാ
ആഹ് ഒര് എടക്ക്ങ്ങനെ മുറിഞ്ഞ്ങ്ങനെ കേക്ക്ണ പോലെ
ഇത് ഈ കോള്ങ്ങട്ട് ചെയ്യ്മ്പോ കോള് കോളെയ്യ്മ്പോ മാത്രം റേയ്ഞ്ച് പോവും ഇപ്പഞ്ഞാ ഇവടെരുന്ന് വീ ഒര്
ഉം ഉം ആഹ്
ണ് കോള് ആ ആൾക്കാരോട് സംസാരിക്കാ പറ്റുല്ല അഹ് ആര്ക്ക് വിളിച്ചാലും അങ്ങ ത്തന്നെ കേൾക്കാത്ത പോലെ സൗണ്ട് ഇല്ലാത്തോലെ യ്ലൊക്കെ പ്രശ്നവും ഉം ഉം
ആ ആ
ങ്കിലും കംപ്ലൈൻ്റൊ ഉം പിന്നെ എന്താ ചോറിന് കറി ക്കെ
സാമ്പാറാണ് സാമ്പാറും മത്തി പൊരിച്ചതും
ഞാറായ്ച്ചാറ്റ്
പേശലും ന്നുല്ല സാമ്പാറ്ണ്ടാക്കിക്ക്ണ് സാമ്പാറേ ഉം മത്തി
ഉം സാമ്പാറെങ്ങനെ വെക്കല് കുക്കർലോ ആ ഞാൻ ഇന്റെ മക്കള് ഹസ്ബൻഡ് ഇവടല്ല.
പച്ചക്കറിക്കാണ്ട് മുർച്ച്ട്ട്ങ്ങാണ്ട്
ഉം തേങ്ങരക്കോ
ആ പോണാളാ
ആ പോയതാ
തേങ്ങ ഇല്ലാ ആ തേങ്ങ ഞാനേ ഒര് ദോസ് സം തോനെ സാമ്പാറ്ണ്ടെങ്കി പിറ്റേന്നക്കയ്ല് തേങ്ങ വർത്തരച്ച് പാരും ഇല്ലെങ്കില് സാധാ മ്മളെ മസാലട്ട് ഉം അങ്ങനെയാകുമ്പോ എളുപ്പാണ് പണിം കയ്യും പിറ്റേന്ന്
ആ എല്ലാ പച്ചക്കറി ഇടോ അതോ എന്ത് കൊർച്ച് പച്ചക്കറി ഇട്ട്ട്ട് ഒപ്പിക്കലാണോ
അല്ലല്ല സാമ്പാർ പച്ചക്കറി പറയുമ്പോ എല്ലാം കൊണ്ട്രുരും പ്പഎല്ലാം ഇടല്ണ്ട് ഉം ഉം
സാമ്പാർ പൊടി ഇതൊക്കെ ഇരുപ്പുണ്ടെങ്കി ള്ള പച്ച ക്കറിയൊക്കെ ഇട്ട്ട്ട് അട്ജസ്റ്റ് ചെയ്തൊരു സാമ്പാർക്ക
ആ ആ അങ്ങനെള്ളത് കൊട്ന്നപ്പോ ഞാൻ രണ്ട് ദിവസാക്കിങ്ങാണ്ട് അണ്ട് വെക്ക ക്കലാണ് പച്ചക്കറി
ആ
സാമ്പാർ കിട്ടുലോ ഞാൻ സാമ്പാറ് വെച്ച് നോക്കിട്ടില്ല ഞാന് ഇതു വരെ സാമ്പാറ് വെച്ച്ട്ടില്ല ഉം മക്കൊക്കൊക്കെ ഇഷ്ടാണ് ഇൻക്ക് ഇഷ്ടല്ലായില്ല ട്ടുല്ല അങ്ങനെണ്.
ആഹ്
എപ്പളും കെര്തും പച്ചക്കറി വാങ്ങു മ്പോ കോർച്ച് സാമ്പാറ്ന്ള്ളെ വാങ്ങിച്ച് സാമ്പാറ് ക്കണം. അപ്പം സാമ്പാർ പൊടിം കായോ രണ്ടും എന്തായാലും വേണോ?
ആഹ് പരിപ്പും വാണം പരിപ്പ് ഇടൂലെ ഇങ്ങള്
ക്കറിയാ സാമ്പാറ് പൊടി മാത്രം ഇണ്ടായ മതിയോ കായം വേണോ?
കായം നിർബന്ധല്ല ഞാനെടെക്ക് കായ ഇല്ലാതെ ഇടല്ണ്ട് ഈ സാമ്പാറ് പൊടി തന്നെ എല്ലാതും വെര്ന്ണ്ട് കായത്തിന്റെ ടേസ്റ്റും ചിലൊർക്ക് കായം വേണെന്ന് നിർബന്ധണ്ട്ടൊ ക്ഷെ ഇൻക്ക് അങ്ങനെ നിർബന്ധം ഇല്ല നമ്മളെ ഈ സാമ്പാറ് പൊടി ഇടുമ്പ ത ന്നെ ആ കായത്തിന്റെ ടേസ്റ്റ് അയ്ല് വെരു ണ്ട് ഇന്ന് സാമ്പാറ് വെപ്പോടെ കായം ഇട്ടിട്ടില്ല. ച്ചാ നല്ല ടെസ്റ്റ്ണ്ട് ഉം പിന്നെ ഇപ്പ എന്റെ അധികും സാമ്പാറ് പച്ച പൊടിയ മല്ലിപ്പൊടി അങ്ങനെ ഇടൂല തുള്ളി റ്റെ ഇടുള്ളൂ സാമ്പാറ് പൊടിന്നെ രണ്ട് സ്പൂണ് ഇട്ടാല് മഞ്ഞപ്പൊടിം, പിന്നെ മോളക് പൊടിം ഇടൂല അമ്മള് സാമ്പാറ് പൊടിയാണ് രണ്ട് സ്പൂണും മൂന്ന് സ്പൂണും വേണം. ആഹ് പുളി ചെറീയൊരു കഷ്ണം മതി. പീഞ്ങ്ങാണ്ട് കൊർച്ച് പാരോള്ളു ഉം ഉം
ആഹ് കറിക്ക് ഇഡ്ലിക്ക് കഴി കൂട്ടൊല്ലോ ഇഡ്ലി ദോ അതിപ്പോ സാമ്പാറ്
ആഹ് ഇഡ്ലിക്കും സാമ്പാർക്കുക് നല്ല ഡെസ് ടേസ്റ്റാ, ഇഡലിക്കും വെള്ള ഉം ഉം. ആഹ് ആഹ് ആഹ്
അഹ് ച്ചേ അങ്ങനെ വെ പിറ്റേ ദി.
ഉം പിറ്റേ സ്തക്ക് ടേസ്റ്റ്. കൂടലാണ് ഉം ഉം
എന്റെ മുത്തച്ചി വെക്കല്ണ്ട്, അവിടെ എപ്പളും വെക്കും സാമ്പാർ ഓര് വെക്കുമ്പോ ഞങ്ങള്ക്ക് കൊടന്ന അവര് ഇങ്ങനെ കഷ്ണങ്ങൾ വെ ല്ലാതൊന്നും ഉണ്ടാവലില്ല അപ്പൊ ഞാൻ എന്റെ അടുത്തുള്ളത് കൊടുത്തിട്ടും. അവര അടുത്തുള്ളതും ചെൽപ്പോ എല്ലാതൊന്നും ഇല്ലെങ്കിലും അവര് വെക്കും. സാമ്പർ പൊടി ഇണ്ടെങ്കി ടേസ്റ്റ് ഇ ണ്ടാവലണ്ട് ചെൽപ്പ ഇണ്ടാവാ മുരിങ്ങാക്കായ അങ്ങനെ എന്തെങ്കിലൊക്കെ അപ്പൊ അത്. ഇല്ലെങ്കിലും ബാക്കിയുള്ളതൊക്കെ ഇട്ടിട്ട് വെക്കല്ണ്ട്. അതെ ചെൽപ്പോ ഉണ്ടെങ്കി ഇഷ്ടം പോലണ്ട് ഇപ്പ സീസണാ തോന്നണു. ഇപ്പണ്ട് തോന്ന്ണു മുരിങ്ങാക്കായ.
ത്, ഒണങ്ങീക്ക്‌ണ് മുര്ങ്ങക്കായ്, കൊട്ന്നത്. മുരിങ്ങക്കായി രണ്ടെണ്ണം കൊട്ന്നത് നല്ലം ഒണ്ങ്ങീ ക്ക്ണ്.
ആ, ഇന്നലെ എന്റെ, വീട്ടിലെയ്ര്ന്നവ്ടെ മുര്ങ്ങക്കായ ക്കറി ന്നവടെ, ഉം, പച്ചക്കറീല് ഒണ് ങ്ങീണോ ൻക്കറീല്ല വീട്ടിലല്ലേ. ഇമ്മ നീച്ചതാന്നോപ്പൊക്കിന് ന്നാക്കിക്കറിയൊക്കെച്ച് നേരത്തെ വെക്കും കറി എന്താച്ചാല്, ഉപ്പാക്ക്‌ പോകുമ്പൊ കൊണ്ടാവാൻ വേണ്ടീട്ട്.
ആഹ, ആഹ.
അപ്പൊ അതോണ്ട്, കണ്ടില, ഓണങ്ങിയേതാണൊ, പച്ചേണൊന്ന്, വീട്ട കിടക്കാനൊക്കെ, പരുള്ളൂ, പോ
ഏ. എന്താറഞ്ഞെ.
ഇല്ലെയ്‌, ഞാൻ പോയിട്ടില്ല, അത്, സ്കൂളും മദ്രസിയെ ഇല്ല, പോയിട്ടില്ല. അ സ്കൂളും, മദ്രസെം ലീവ്ട്ട്മ്പോ അങ്ങനെ പോവലൊള്ളു.
അപ്പ
ഇല്ല വെള്ള് ശനിയാഴ്ചണ്ടല്ലോ, വര്ക്ക്‌ സ്കൂൾണ്ടേയ്ന്ന് ശനിയാഴ്ച ണ്ടായിന്നു. ന്നലെ ണ്ടേയ്
അതെല്ലേ, ഒരു ദിവ പോണപ്പൊ എ, ഒരുദിവസ്ത്തിന് ഒരു ദിവസത്തിനൊന്നും പോവലില്ലേന്ന്.
ആഹ്, പോവാൻ തോന്നിയാല് അപ്പൊങ്ങ് പോവും. വിചാരിക്കാന്നാ, പിന്ന മ്മള് അങ്ങനെങ്ങ് നിന്ന് ഉം, ചിലപ്പോരു പൂതി ഏയ്ക്കാരം പോവണം, പോവണംന്ന് ആ.
അതങ്ങട്ട് കൂടിക്കഴിഞ്ഞ പോവണ്ടി വരുംല്ലേ. ഉം.
മദ്രസള്ളതോണ്ടേ ആ അത് ശരിയ പിന്നെ എങ്ങനെയങ്കിലൊ കര്ഞ്ഞിട്ടാണെങ്കിലും അവിടെ തന്നെ, പോവാ ഇങ്ങക്ക് പിന്നെ ഹസ്ബൻഡ് വടെല്ലാത്തോണ്ട് വേം, പോവ.
അ
നമ്മക്ക് പറ്റൂലാ ഹസ്ബൻഡ് ണ്ടാവുമ്പോ പിന്നെ അവരെ സമ്മതം വേണം, ഉം, ഉം.
ഇത് അവര്ക്ക്. അവിടെയാണെങ്കിലും ഓര് പറഞ്ഞെ ദിവസം ണ്ടെത്തണം, നമ്മക്ക് ഒരീസം നിക്കാനൊന്നും പറ്റൂല കരുതിയാലര് അതൊന്നും, നടക്കൂല. നമ്മക്ക്, തോന്നും, ഓല് അവ്ടാണ് നിക്കാണ്, ശെ ഓര്, പറഞ്ഞുക്ക്‌ണെങ്കി, മ്മള് എത്തീട്ടില്ലെങ്കി ഓരെ സ്വഭാവംങ്ങട്ട് മാറും, അതാണ്. പിന്നെ, പോകാൻ ചോയിച്ചാ പോവാനയിക്ക്ണന്നെ, നല്ല കാലം ഉം.
ങ്ങനെയുണ്ടോ, അല്ല, പ്പങ്ങള് കുട്ടിയാൾ മാത്രല്ല, മ്മണ്ട
ഇല്ലേ, ഞങ്ങള് ഒറ്റക്കെന്നെയള്ളു.
ഏ, അടുത്തൊക്കെ, ഫാമിലി ണ്ടാവൂലേ.
ആഹ്. അടുത്ത്, അനിയന്റെ, വീടുണ്ട്, പിന്നെ ഏട്ടന്റെ, വീട്ണ്ട്, ആം.
ഉം, മൂത്തമോളെത്രെ, ങ്ങൾക്ക്, എത്രഎം, കുട്ടിയാള.
എനിക്ക്, മുത്തത്, രണ്ട്, ആൺകുട്ടിയാളും, ചെറുത് പെണ്ണും. ന്റെ മു തത് രണ്ടാകുട്ടികൾ
ആ അവരെത്രേലാ പഠിക്കുന്നത്
മൂത്താള് പത്തിലാ ചെറിയ എട്ടാം ക്ലാസ്സില് ചെറിയ ആള് എ
ഏ ഏ ഏകദേശം അയിന്റെ മൂത്താള ഓംപത്തില് എന്റെ മൂത്ത മോന ഒമ്പൈല്
ആഹാ
ഇക്ക് മൂന്നാആൺകുട്ടികളാണ് മൂത്താള ഒമ്പയില് രണ്ടാ ആ ഹാ രണ്ടാമതാള് ആ അതാ നേരത്തെ ചേർത്തിയതും ഓനാ അഞ്ച് വയസ് ഒക്കെ ഉം അ ജാ എൽ കെ ജി യു കെ ജി അങ്ങനെ അങ്ങനെ ചേ
നല്ല ആ നല്ല് ചേർത്തി നല്ു വയസില് ഉ ഉ
ആ ആ
ചെല്ലരങ്ങനെ ചേർത്തനൊരുണ്ട് ചേർത്തണം നാലു വയസ്സായപ്പോന്നെ ചേർത്തി എൽ ക്കെ ജി യു കെ ജി കഴിഞ്ഞ് ക്ലാസ്സുകളിൽ എത്തുമ്പോ വല്യയാ കുട്ടികൾ ഇപ്പഴ
എ വല്യയാ കുട്ടികള അവര് നീളങ്ങളാ ങ്ങളെ കുട്ടി മക്കൾ നീളണ്ടോ ഏ
ആ
എ ഇപ്പത്തെ കുട്ടികളൊന്നും അ അധികം നീളല്ലല്ല ഇപ്പത്തെ പ്പാ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കണ ചെറിയ ചെറിയ മക്കളാ നീളം കൂടില്ല ഉം എന്തണ്
എന്റെ രണ്ടാമത്തൊ ക്ലാസ്സില പഠിക്കാ അഞ്ച് അവന് തീര വല്ല ആ എല്ലാരും പറയും തീരെഹയിട്ടില്ല അക്ക് തോന്നു
ഹേ
പഠിക്കണ അത്രേയള്ളു ഉം മൂന്നാളും ചേർത്തി
ആ ആഹ് മൂന്നാളീം ചേർത്തികുണു ന്റെ ചെറുത് നാലാം ക്ലാസ്സിലാണ് ചെറുത് നാലില് രണ്ടാമത്തെ ഏഴില് മൂത്തത് ഒമ്പഅത മൂത്തേതും രണ്ടാമത്തെ ഏകദേശം ഒരേ വത്ം പ്പാണ് രണ്ടരറ്റക്കുട്ടികളാ ചോയിച്ചു ഈ ചെറിയ രണ്ടാമത്തെ ആള് മുത്തയിൻറെ ഒപ്പം വലി ക്ണ് രണ്ടാളെകദേശം ഒരേപൊലി ഒന് എരട്ടകുട്ടിളാണോ ന്ന് ചോയിക്കു ല്ലാരും പിന്നെന്താ
ഉം
പ്പൊ ക കട്ടആാവും ഞമ്മളെ കോൾട്ടാ
കിടക്ക നമ്മളെ
ആഹ്
ആഹ് ബേക്കിലൂടെ ആഹ്
ഉം ഉം
ഹലോ
ആഹ് അഹ് കേൾക്കണില്ലല്ലാ റേഞ്ച് പോയി